കേക്കാവോ കേക്കാവോ
ഹലോ ആഹ് ഇപ്പ കേക്കാം
ആഹ് എന്തോടുക്ക്വാരുന്ന്
ആഹ് ഇവ്ടൊണ്ട് ടി വി കണ്ടു
ആണോ
മോന്ണ്ട് അപ്പ മോൻ മോന് പനിയായ്ട്ട് ഇവ്ടിരിക്കൺണ്ട് അപ്പം അത് ടി ക്കെണ്ട് എടക്ക് ഒന്ന് തൊടച്ചു മര്ന്നക്കെ കൊട്ത്തൂ എടക്ക് ചൂടുവെള്ളം കൊട്ത്തു അങ്ങനെ ഇരിക്കുന്നു
ആഹ് എനിക്കിവിടെ പനിയാ സൗണ്ടൊക്കെ പോയി
ആഹ് ശെരിയാ ശെരിക്കും മാറീട്ട്ണ്ട് മൂക്കടപ്പ്ണ്ടല്ലേ
അതെ അതെ സൗണ്ട് ഭയങ്കരായിട്ട് വ്യത്യാസം വന്ന് ഇപ്പം സംസാരിക്കുന്നെ ഇത്രെ ഒ ച്ചത്തിലാന്ന് പോലും എനിക്കറിയാൻ പറ്റത്തില്ല കാതും ചെവിം എല്ലാം അടഞ്ഞിരിക്കുവാ മൂക്കും ചെവിം അടഞ്ഞിര്ന്നിട്ടേ പനീടെ ഇപ്പഴത്തെ പനീടെയാന്ന് തോന്നുന്നു ചെവിം കേക്ക്ന്നില്ല
ആഹ് എന്റെ മോന് ഇന്നലെ തൊടങ്ങി എന്റെ മോന് ഇന്നലെ തൊടങ്ങീട്ട് ചെറിയ തുമ്മലൊടങ്ങി യതാ രാത്രി പനിച്ചില്ല പക്ഷെ പനിയായി
ഉം
കൊറ്ച്ചയ്യുമ്പോ ഒന്ന് ആശുപത്രി പോണം ഒര് സമാധാനത്തിന്
പോവാൻ
അവനൊര്
ആഹ്, ആദ്യൊക്കെ ആഹ്, ഞാൻ കഴിച്ചു. ആഹ് കഴിക്കാനൊന്നും തോന്നുന്നില്ല.
ആഹ്, ടേസ്റ്റ്ണ്ടാവില്ലലെ.
ആഹ്, ഒരു രുചില്ല. വായക്കൊന്നും ഒര് രുചിയൊന്നു ഇല്ല.
ഒരു പർഞ്ഞ ഓഹ്.